കേക്കുന്നോ?
ആഹ് കേൾക്കുന്നുണ്ട്.
മ് എന്നാണ്ട് വിശേഷൊക്കെ സുഖായിട്ടിരിക്കുന്നോ? പണിയൊക്കെ തീർന്നോ?
ആ പണിയൊക്കെതീർന്നു, സുഖാണ് മോളെ ഒർക്കാണ്.
ഓ ആയിക്കോട്ടെ, ഒരാൾ വഴക്കുണ്ടാക്കാതെ ഉറങ്ങി ത്തോളു അതോ രാത്രിലൊക്കെ എഴുന്നേക്കണ്ടെ വരോ?
ആഹ് എവ്ട്ക്കേങ്കിലും വിനോദയാത്ര പോയിന്നോ?
ആ ഞങ്ങള് ടൂറൊക്കെ പോയി യാത്രയൊക്കെ പോയി.
ഏ എവിടകൊക്കെ പോയത്? ആഹ്
ആ പാമ്പിന്റെ ശല്യങ്ങളൊക്കെ ആയി പോയി പിന്നെ ഒരു സമയത്ത് ഭയങ്കര ചൂടായി പോയിര്ന്ന് അന്നാ ഒന്ന് ശരിയാവുമ്പ എറങ്ങാംന്ന് ഓർത്തോണ്ടിരുന്ന പ്പത്തേക്കും പിന്നീട് അവിടെ ഇവിടെക്കെ പാമ്പ് ശല്യവാന്നും പറഞ്ഞൊണ്ട് അങ്ങനെ ഒരിതായി.
ആഹ്
അത് കഴിഞ്ഞ് പിന്നപ്പത്തേക്ക് പിന്നെ ആഹ് ഇപ്പ സ്കൂളും പിന്നെ അങ്ങ് മെയ് അവസാനം തൊട്ട് മഴ അങ്ങ് തൊടങ്ങി.
ആ അതെ അതെ മയയ്യ്മ്പൊ പിന്നെ എവ്ട്ക്കും പോയിട്ടില്ല
അതെ അതെ ഈ വെയില് നിന്നിട്ട് മഴ പെട്ടെന്ന് തൊടങ്ങിയ പ്പത്തേക്ക് എല്ലായിടത്തും തന്നെ ജലദോഷോം പനിയായി തൊടങ്ങി
ഉം
അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് പിന്നെ ടൂറ് ഈ പ്രാവശ്യത്തെ വെക്കേഷൻ സമയത്ത് ഒരുപാട് കൊറവായിരുന്നു
ആ അതെ അപ്പൊ ഈ ടൈമിലൊക്കെ പോയിര്ന്ന് വിനോദയാത്ര പോയി ആ
എവിടാ പോയി ആ
രണ്ടീസം കൊടയ്ക്കനാലാപാത്ത്കൊക്കാണ് പോയത്.
ആഹ് ആഹ് ആഹ് ആഹ്
ഓ രണ്ടീസം നിക്കത്തൊള്ളൂ പോന്നു വേഗം മയ പെയ്തപ്പോ അയ്ന്റെടെല് അവടെ തണുപ്പ് പോയപ്പോ വേഗം പോന്നു മക്കളെറ്റൊക്കെ പോയാല് തീരെ അവക്ക് ജലദോഷം പനിയൊക്കെ പുടിച്ചപ്പോ വേഗം പോന്നു പിന്നെ എവ്ട്ക്കേങ്കിലും പോയിനോ വേറെ എവിട്ക്കെങ്കിലും
ഞങ്ങളത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങും പോയില്ല പിന്നെ മെയ് അവസാനം ആയപ്പത്തേക്കും പത്ത് പത്ത് ദിവസം മുമ്പാ ഞങ്ങള് പോയി പുസ്തകം ബുക്കും എല്ലാം മേടിക്കാന് സ്കൂള് തൊറ ക്കുന്ന കാര്യത്തിന് വേണ്ടിട്ട് എല്ലാം പോകാനും ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടുമിങ്ങോട്ടും മാറി എറങ്ങുമ്പോ എറങ്ങുമ്പ മഴ ആയത് കൊണ്ട് ചെലപ്പോ പകുതി കാര്യങ്ങളൊക്കെ മിസ്സായിട്ട് വരും എന്നിട്ട വീട്ടി വന്ന് കഴിയുമ്പോ ഓർത്ത് കഴിയുമ്പോ വീണ്ടും പോവേണ്ടി അങ്ങനെ സാഹ ങ്ങളൊക്കെ വന്നു പിന്നെ എല്ലാം ചെയ്ത് പെറുക്കിട്ട് ജൂണ് തൊട്ട് പോക്ക് തൊടങ്ങിയില്ലേ സ്കൂൾ ഓരോത്തർക്ക് ഓരോ ദിവസവാ
ആ ആ സ്കൂള്ന്ന് തൊറന്ന പിന്നെ എവ്ട്ക്കും പോവാൻ പറ്റീല.
ആ അല്ല പോകാനും പറ്റില്ല പിന്നെ മഴക്കാലം തൊടങ്ങി പിന്നെ ഇനിയിപ്പോ ഇവരുടെ വക കാര്യങ്ങള് ഇങ്ങനെ അങ്ങ് പോകുന്നൊണ്ട്
ആഹ് അതെ അതെ അതെ അതെ
ഉം
ഇനി പോവാല്ല എതെങ്കിലും പോകാൻള്ളന്തെങ്കിലും ഉണ്ടോ? എവിടെങ്കിലുംഞ്ഞി പോകാന്ള്ള ആഗ്രഹങ്ങളൊക്കെ?
ആഗ്രഹങ്ങളൊന്നുഇല്ല, ഒള്ള കാര്യം പറയാവല്ലോ എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ കാലേൽ ഒരു ശകലം മുറിവ് ഒരു ടൈല് കൊണ്ട് ഒരു മുറിവ് ഉണ്ടായിട്ട് ഉണങ്ങാതിരുന്ന ഒരു ചെറിയൊരു ഹെൽത്തിന്റൊരു പ്രോബ്ലം ഉണ്ടായാരുന്നു
ആഹ്
ഇപ്പ എനിക്ക് ഒര് ആഗ്രഹേ ഉള്ളൂ. മക്കള് മൂന്നു പേര് പെ പെങ്ങള് അ പെമ്പിള്ളേര് അവർക്കൊരു താങ്ങായിട്ടൂല്ല്യധികം വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണംന്ന് ആഗ്രഹിക്കുന്നില്ല ഒന്നും ഒത്തിരി പൈസയൊക്കെയായി, സർജറി കാര്യങ്ങളൊക്കെ ചെയ്തു, ആ ബീച്ചിലൂടെ കരിയാനും പെറക്കാനും ഒണ്ട്, അതങ്ങടെ മുഖത്തോട്ട് നോ ഒര് മനപ്രയാസം എപ്പഴും കൂടെ ഒണ്ട്
അതെയൊ നമ്മക്ക് എന്ത് വന്നാലും നമ്മക്ക് മക്കളെ
ആ നമ്മ എനിക്ക് എഴുന്നേറ്റ് നടന്ന് ചെയ്ത് കൊടുക്കാനൊള്ള ഒര് ആവത് തരണേന്നുള്ളൊരു ആ ഒര് പ്രതീക്ഷ കൈവിട്ത്താതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോണേന്നുള്ളൊരാഗ്രഹം മാത്രേഒള്ളു, ആ ഒര് ആഗ്രഹം ആ ഒര് ആഗ്രഹം മാത്രേ ഒള്ളൂ, അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റൂ എന്ന്ള്ളൊരു തോന്നലൊണ്ട്.
ആഹ്
അപ്പത്തേക്ക് പിന്നെ, മാറിക്കോളുവാരിക്കും എന്ന് വിചാരിക്കുന്നു മാറും, മാറാതെ എവ്ടെ പോകാനാ എല്ലാ കാലത്തും ഒന്നും പരീക്ഷിക്കരുതല്ലോ
ആഹ് അതെ. നമ്മക്ക് എന്തെലും പറ്റിയാ നമ്മളെ മക്കള് ഒക്കെ അനാഥായി പോവൂലെ അതപ്പ അതല്ല അത്
ആർക്കും ഒന്നും വരുത്താതിരിക്കട്ടെ, തീരെ പൊടിമക്കള് ഒള്ളടത്തൊക്കെ
ഊം
ഓരോത്തടത്ത് മക്കള് മരിക്കുന്നു, അമ്മമാരിരിക്കുന്നു അ അച്ഛമ്മാര് ഇരിക്കുമ്പേ, കുഞ്ഞിമക്കള് ഓരോന്ന് മരിക്കുന്നു. മരിക്കുന്നടത്ത് ഓരോരുത്തര് ഓരോരുത്തര്ടെ ഓരോ ഓരോ വസ്ഥകള്, ഓരോത്തടുത്ത് മക്കൾ ഇരിക്കചെയ്ത് കാരണവമാര് മരിക്കുന്നു, ഓരോ അപകടങ്ങള് വരുന്നൂ എന്തോരം കേക്കുന്നു നമ്മള്
ന് ഞമ്മള് അത് സഹിക്കാള്ളത് വേനമക്കുണ്ട്.
അതെന്നെ, ഇപ്പ ഒരു ഒരാൾക്ക് നമ്മടെ തലേലൊരു മുടിനാര് പോയാ നമക്ക് അതൊരു പാടാണ് അതൊരു കൊറവാണ്, നമ്മള് പറയും അയ്യോ അവിടെ അല്ലായിരുന്നെങ്കി ഇവ്ടെ ആരുന്നെങ്കിന്ന് നമ്മള് പറയും അയ്യോ അവ്ടെ വന്ന ഇവ്ടെ ആയിന്നെങ്കില് നമുക്ക് എങ്ങനെയേലും ചെയ്യാരുന്നു ആ അവ്ടെയായ ല്ല ഇവ്ടെ ആയതുകൊണ്ടല്ലേ ഇന്നതുപോലെ ആയത് കൊണ്ടാന്നൊക്കെ നമ്മള് പല കാര്യങ്ങള് പറയും പഷേ എന്താണേലും നമ്മക്ക് ന ല്ലങ്കി ഒര് കൊറവ് വരുമ്പോ നമക്കതൊരു ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാ
ഓഹ് അതേ അതെ.
പിന്നെ ജീവനോടെ ഇരിക്കുമ്പം ജീവനോടെ ഇരിക്കുമ്പം ആശുപത്രി കേസ് കെട്ടുകള് ക്കെ സാധാരണ രീതിയിലെക്കാട്ലും അതിക്രമിച്ച് വരുക്കെ ചെയ്ത് കഴിയുമ്പോ നമുക്ക്‌ അതും ഒര് പാടാ
ആഹാ അതെതെ അങ്ങനൊക്കെ ആവ്മ്പളാണ് ബുദ്ധിമുട്ട് വര്ല്ലേ മക്കളുണ്ടാവുമ്പോ നമക്ക് ഒന്നിനും പോവാനും വയ്ക്കൂല ഒന്നിനൂം ഹോസ്പിറ്റല് അഡ്മിറ്റ് ആയാലും ഞമ്മള് ആരും വീട്ടില്ല്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണ്ലൊ
ഹും അതന്നെ
പതന്നെ ഒറ്റക്ക് നിക്കാനും ആയിട്ട്യ്യല്ലോ വരൊക്കെ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
തും വരാതിരിക്കട്ടെ എല്ലാര്ക്കും.
എല്ലാരും സുഖായിട്ടിരിക്കട്ടെ സന്തോഷയിട്ടിരിക്കട്ടെ എല്ലാരും ഒരു കുടക്കിഴില് ഈശ്വരനായിട്ടും, പഠച്ചവനായിട്ടും, തമ്പുരാനായിട്ടും, എല്ലാ വിതത്തിലൊള്ളവരും, എല്ലാവരും കാക്കട്ടെ, കാത്ത് സംരക്ഷിക്കട്ടെ, നമക്ക് അതെ എല്ലായിടത്തും അവ്ടെ മിസയിൽ ഇട്ന്നു. ഇവ്ടെ മിസയിൽ ഇട്ന്നു. അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പ്രളയം വര്ന്നു മഴ വര്ന്നു
ഓരോ വർഷവും
അല്ല ചെറിയ മക്കളെ കൂടി കൊന്ന് കളയുന്ന ആൾക്കാര്ണ്ട്
ആ എദ്രയോ എദ്രയോ ആൾക്കാര് മക്കള്ല്ലാതിരിക്കുന്നു എത്രയോ ആൾക്കാര് കൊന്ന്കളയുന്നു ഓരോര്ത്തര് പ്രസവിക്കാതെ നോക്കുന്നു. ഓരോര്ത്തര് പ്ര ക്ക് വെച്ചക്ക്ണെ ഞെക്കിക്കൊന്ന് കളയുന്ന് ഓരോന്നാരും അറിയാതെ ശ്രദ്ധിക്കുന്നു എന്തെല്ലാം ദ്രോഹം ങ്ങളാണോ ഈ ലോകത്ത്
ഞമ്മളെ മക്കളെ മോത്ത്കോക്കി ഞമ്മക്കങ്ങനെ ചെയ്യാ പറ്റോപ്പൊ
അാ ഇല്ല ഇല്ല ഇല്ല നമ്മളിപ്പ നമ്മടെ മക്കുടെ മുഖത് ത്തുന്നല്ല നമുക്ക് മറ്റൊരു കുഞ്ഞങ്ങളെ പോലും നമുക്ക് സത്യം പറഞ്ഞാ ഒരടി കൂടുതൽ അടിക്കാൻ പറ്റോ?
ആഹ് പറ്റൂല
നമുക്ക് ശരിക്കും നമ്മൾ അടി കൊടുക്കും അടി കൊടുക്കുംന്നല്ല വഴക്ക് ക്ക് പറയും അടി കൊടുക്കും ഇവിടെയൊക്കെ ചീത്തയും തെറിയും എല്ലാം പഠിക്കും രാവിലെ തൊട്ട് വൈകുന്നരം വരെ തെറിയും ബഹളോംണ്ടാക്കും പക്ഷെ അതങ്ങനെയല്ല നമ്മൾക്ക് അതുങ്ങടെ ഒരു ചോര പൊട്ടി വരുന്നത് പോലെ അല്ലെങ്കി വെ ഒരിടം ചതഞ്ഞു പോകുന്നവരെ തല്ലി ടിക്കാനോ നമ്മളെ കൊണ്ട് പറ്റുവോ? ഇല്ല
ഇല്ല
നമുക്ക് നിസ്സാരം സത്യം പറഞ്ഞു കയിഞ്ഞാ അങ്ങനെ ആനയാ മാനെയാ എന്നൊക്കെ പറയും പക്ഷെ എന്നാലും നമ്മള് ഒരു പല്ലീനെ പോലും തല്ലിക്കൊല്ലാൻ നമ്മളെകൊണ്ട് പറ്റത്തില്ല
ഇല്ല്യ പറ്റൂല നമ്മൾ മക്കള് വേദനി വേറെ താവുമ്പം നമക്ക് സഹിക്കൂല അത്രയുള്ളൂ
അതെ അതെ അയ്യോ
അടി കിട്ടി കിട്ടി കിട്ടിയാ കുറച്ച് കഴിഞ്ഞാ പിന്നേം നമ്മൾ പിന്നേം പോയിട്ട് അത് അതതിൽ സോപ്പിട്ട് മയക്കും
അതെ അതെ അതെ അതെഴ വഴക്കും വടിയും പറയുന്നത് നമ്മുടെ ഗതികേട് കൊണ്ടാ
ആഹ അതതെ
അതുങ്ങടെ കുസൃതി കാണിക്കുമ്പോ നമ്മൾ അങ്ങ് അടിച്ചു വഴക്ക് പറഞ്ഞും പോവുകയും ചെയ്യും പിന്നെ പിന്നീട്ട് നമ്മൾ ഓർക്കുകയും ചെയ്യും
ആ അതെ എങ്ങനെയായാലും മക്കത് മക്കളൊക്കെ നമക്ക് എല്ലാരും ചെതരു ഇതല്ലേ നമ്മക്ക് അവടെ താങ്ങും തണലായിട്ടല്ലേ അവരെ നോക്കിയാൽ
എല്ലാവരിലും ഒന്നന്ന് അങ്ങനെ ആരും തന്നെ
ണ്ടാവൂല ന്തെയാലും ഇപ്പത്തെ കാലത്ത് ആര് തള്ളനോ തന്തനോ നോക്കൂല്ല മക്കളെ നോക്കൂല്ല ആരുല്ല അങ്ങട്ടും ഇല്ല ഇങ്ങട്ടൂല്ല
ഉം എല്ലാവർക്കും ബന്ധങ്ങള് ബന്ധങ്ങൾ ആർക്കും ആർക്കും വേണ്ടാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് കടന്നൊണ്ടിരിക്കുന്നു
ആ ആ അതെ
പിന്നീടൊന്നും നമുക്ക് പറയാനുല്ല എന്താന്ന് ചോയ്ച്ച്കഴിഞ്ഞാല് ഇപ്പം ആഹ ആ നമ്മളിൽ നമ്മൾ നമ്മുടെയൊക്കെ കണ്ണുകളിൽ കൂടെ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട്
ഓ
പറയുവാ ഒരുത്തർക്കും ഒരു മനുഷ്യനും നന്നാവുന്നത് കാണത്തില്ല
ആഹ് അതെതെ
ഒരാളിൽ നിന്ന് ഒരാൾ ഇച്ചിരി ഒരി ഇതാന്ന് കണ്ട്കഴിഞ്ഞാ അവരോട് കുശുമ്പാണ് കുഞ്ഞായ്മയാണ് പിന്നെ അവര് ല്ലാത്ത കുഴപ്പങ്ങളാണ്
ഉം
നമ്മളിപ്പ നല്ല രീതിയില് ഒന്ന് സന്തോഷത്തോട് വർത്താനം പറഞ്ഞു എന്നാ ഏതാ ഏതാടി ഒരു കൂട്ട് നല്ലതുണ്ടെങ്കി ഒക്കെ നല്ലതല്ലേ
അതെ അതെ
പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അതൊന്നും ആഹ് ഉം അതെ
വേറ കണ്ണോണ്ടാവും അവര് കാണണത്
അതന്നേ അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പറയുന്ന പോലെ ആരെയും നമ്പി നിൽക്കാൻ പറ്റത്തില്ല ആരെയും കൊണ്ട് കൊടെ നട ക്കാൻ പറ്റത്തില്ല ഇപ്പൊ അവരെ കണ്ടോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കൊഴപ്പങ്ങളുണ്ടാകും ഇപ്പ എനിക്കാണേലും ഇത്ര വയ്യാഴിക കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടന്ന് എല്ലാം ഉണ്ട് പക്ഷെ എന്നാലും നമുക്കിപ്പോ ഒരു ദിവസം അല്ലേ രണ്ടു ദിവസം അതിന്റെ കൂടുതലൊക്കെ നമുക്കൊരു സഹായങ്ങൾ മറ്റൊരാളിൽ നിന്ന് തേട് അതിനൊരു പരിധിയുണ്ട്.
ആഹ് അതേ
അവർക്കും ഉണ്ടാ പരുതി. നമ്മുക്കും ഉണ്ടാ പരുതി. പിന്നെ എത്ര എന്നൊക്കെ പറഞ്ഞാലും
നമ്മള് ജയി ആഹ് നമ്മള് ജയിച്ചു. നമ്മള് വേണ്ടത് നമ്മക്ക് വേണ്ടത് ചെയ്യന്നേ.
ഉം
അടങ്ങി കൊടുക്കാൻ പറ്റും ഒരു ഭാഗത്ത്
അതെ
അവക്ക് പറ്റൂല്ല. അതുപോല അവള് ചെയ്യൂല്ല.
ഉം
എതിനായാലും അവള് മൊത്തത്തിൽ അവടെല്ലാം വെച്ചിട്ടാക്കി കുടുക്ക രീതിയി അവൾ ജീയിച്ചു പോവും
ഉം നമ്മടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ മക്കള്
അത് പോയ അവളും പോയി അത്ര ഒള്ളു
ഉം എങ്ങനെയെങ്കിലും ഒന്ന് കാലമായി കിട്ടുക എന്നതേ ഉള്ളൂ
ആഹ് അതേ
ഇനിയിപ്പം മോള് ഒറങ്ങിയില്ലേ ഇതുവരെ
ഇല്ല ഇല്ല അവൾ ഇഞ്ഞി ഒറങ്ങണേങ്കിൽ കൊറേ ടൈമ് എടുക്കും. പാല് കുടിച്ച് കുടിച്ച് കൊറ ടൈംമാവും. ഞാൻ ഇവര് ഇവടെ ഉട്
അതിന്റെ പ്രായത്തിൽ അതില് അതിന് ചെയ്യേണ്ട ആണ് അത് ചെയ്തൊണ്ടിരിക്കുന്നത്
ആഹ്
ആ എങ്കി ശരി ഉറക്കി
ഒ ആ ഹ് ശരി ശരി